ഹലോ
ആഹ് ഹലോ സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിരിക്ക്ന്ന്. അവിടെയോ?
ഇവിടെയും സുഖവായിട്ടിരിക്കുന്നു. കുഴപ്പൊന്നുമില്ല. സ്കൂള് തുറക്കാറായി. മഴ അ അ ഇങ്ങനത്തുള്ള സ്കൂള് തുറക്കാറാവുമ്പോ രണ്ടു മാസത്തെ ലീവൊക്കെ കഴിഞ്ഞ് തുറ കാറാവുമ്പൊ ഒര ജോലിയൊക്കെ അല്ലെ.
ആഹ് അതെ അതെ
കഴിഞ്ഞ് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ്
ഉം ആഹ് ആണല്ലെ ഓഹ് ആഹ് സിനിമ അതന്നെയാണ് മെയിൻ പരിപാടി.
ആണ് ഒ സിനിമാ പ്രേമിയാണ്
അതെ അതെ ഇങ്ങള് സിനിമാ കാണറില്ലേ
ഓ ഒണ്ട് ഞങ്ങൾ ഇന്നലാ ദൃശ്യംത്രീ പോയി കണ്ടത്
ആ ആ കണ്ടല്ലേ ആ ണ്ടാരുന്നു ഷേ കണ്ടില്ല അങ്ങനെ തിയേറ്ററിലങ്ങക്കെ നമ്മ എല്ലാ സിനിമും അത് എന്തേലും നല്ല വരുമ്പ ഇയടുത്ത് കണ്ടത് മറ്റേ തായിരുന്നു വാഴ ടു
ആഹഹ ആഹ് അത് നല്ലായിരുന്നു
ഇത് കണ്ടാരുന്നു
ആഹ് ആ പടംകണ്ട് പക്ഷെ അത് വാഴ വാഴ ഒന്നും ബാക്കിയൊന്നുല്ല അതിനാത്ത് അ അ ഒരുത്തൻ ജോ ആഹ നൂജൻ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കൊഴപ്പവില്ല കണ്ടിരിക്ക ആഹ്
ഹാഷ്റിന്റെ റീൽസ് കാണാറുണ്ടോ
ഇല്ല ഇല്ല
ആഷ്റിന്റെ റീൽസ് കാണന്നോർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും
ഓ അയാള് ആ റീൽസിലുള്ള അ റീൽസ് സ് ചെയ്യുന്ന ആളാണല്ലേ ആഹ
റീൽസോ അവർക്ക് ഞ അയിന് ഫാനാണ് അതുകൊണ്ട് ഞാൻ
ആ ഓ അങ്ങനെ കണ്ടതാണ് ആ ആ അങ്ങനെയാ അതിനെ കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു
ഉ അത് കാ അത് അങ്ങനെ തന്നെ എന്റെ ആന്റി ക് വലിയൊരു പിടിത്തം കിട്ടില ഇഷ്ടയോ എന്ന് ചോദിച്ചാ ഇഷ്
ആഹ് ഇഷ്ടമായി നിങ്ങളത് റിലേറ്റ് ചെയ്ത് കണ്ടോണ്ട് നി ഒരുപാട് ഇഷ്
ആ നമുക്ക് അവരെ റീൽസ് കാണുന്ന ഒരു ഇത് ഇതപോലെ തന്നെ തോന്നി
ആത് ആ അതെന്റെ ഹസ് ന്റെഒന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ കുറച്ചൂടെ തിങ്ക് ചെയ്യുന്നവരല്ലേ ഞാൻ പറന്ന് കണ്ടിരിക്ക എന്നുപറഞ്ഞു നമ്മൾ ഇപ്പഴാ അറിയുനേ റീൽ സ് ള്ള പയ്യനാക്കെ ചെലപ്പം പിള്ളേർക്ക് അറിയയിരിക്കും
ആന്റിക്കും ഒക്കെ അറിയാം റിയൽസിലുള്ളതാണെന്ന് പക്ഷെ ഞ
ആഹ് ആ ഉം
അങ്ങനെ പിന്നെ ആരെയാ ഏറ്റവും ഇഷ്ടം
ഏറ്റവും ഇഷ്ടം മോഹലാൽ ഫേനാണ് പണ്ടത്തെ മോഹൻലാലിന്റെ ആ ന പണ്ടത്തെ മോഹൻലാലിന്റെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടവായിരുന്നു
ആഹ് ഞാനും കാണാറുണ്ടായി
ആ ആ അതാ നല്ല രസം ഇപ്പഴും രസം തന്നെ ഉ തമിഴില് തമിഴ് സിനിമ കാണാറുണ്ടോ
വിജയിന്റെ ഫാൻനാ ഞാൻ ആ
നമ്മളും അത് തന്നെ
അതിന് ബുദ്ധില്ലല്ലോ അ പ്രായം
ആഹ് അതല്ല അയാൾ അത്ര ഇതായ അല്ലേ ഇപ്പ മുഖ്യമന്ത്രി വരെ ത്തിയില്ലേ വേറെ ആൾ കരക്ക എത്രയും പേര് സിനിമ അല്ലെ ആ സിനിമാ ഫീൽഡിലുള്ളവര് രാഷ്ട്രീയത്തി വന്ന് രാഷ്ട്രീയത്തി വന്നിട്ട് ക്ലിക്ക് ആയില്ലല്ലേ
അത് പിന്നെ കൊറേ നന്മയും ഉള്ളത് കൊണ്ട്
ജനങ്ങ ക്ക് വേണ്ടി അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ല ആ സാധാരണ ആ എം സാധാ അവിടുത്തെ എം എൽ എ എല്ലാം സാധാരണക്കാരാണ് ആഹ് പക്ഷെ ആ തമിഴ്നാട് രാഷ് ത്തെ മൊത്തം മാറ്റിമറിച്ചില്ലേ പണ്ട് ജയലളിത കരുണാനിധി അവരൊക്കെ പ പണത്തിൻ്റെ പണം ഇഷ്ടം പോലെ ഉണ്ടാ അന്ന അങ്ങനെ അവര് നല്ല രീതിൽ ആഹ് പാട്ടൊക്കെ അടിപൊളി ഏത് ഏത് സിനിമയിലായാലും പാട്ട് കൊണ്ടങ്ങ് ഹിറ്റ് ആകുമല്ല
ഉം അതെ അതെ നമുക്ക് സിനിമ അറില പാ എന്താല അറിഞ്ഞിരിക്കും അത് പ്പോ മോഹൻലാലിന്റെ അങ്ങന തന്നെയായിരിക്കും
ആഹ ഹിന്ദി സിനിമയൊക്കെ കാണറുണ്ട ഹിന്ദി
സിനിമ അങ്ങനെ സിനിമയ പാട്ടാ കേക്കാർ അധികം സിനിമ അറി
എനിക്ക് ഹിന്ദി സി സിൻമ ഞാ എടയ്കെക്കെ കാണുആയിരുന്നു.
ആ തമിഴ് ശരിക്കും ഫുള്ള് കാണും ഞാൻ കാണും അ തെ ഏത് ഏത് നടനെഷ്ടൂ
ഹിന്ദി ലേ സൽമാക്ക കാനായിരുന്നു പണ്ടത്തെ ഇഷ്ട്ടം ഇ ആ ഇഷ്ടല്ലല്ലേ പണ്ടത്തെ സൽമക്ക കാന്റ ഒരു പയങ്കര ഹിറ്റ് സിനിമ ണ്ടാര് പേരങ്ങ് മറന്നോയ് ഞാനത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിനിമ കണ്ട് അന്ന് ഇഷ്ടായതാ ആ എനിക്ക് ഇപ്പം പിന്നെ അത്ര അങ്ങോട്ട് ഹിന്ദി സിനിമ അധിയായിട്ടങ്ങോട്ട് കാണുന്നില്ല പണ്ട് ഇഷ്ടവാര്ന്നു.
മ് ഇപ് ത്ത വരുന്തവാന് സിദ്ധാർഥ്
ആ ഹാ അപ്പഇഷ്ടാണ്. ഐശ്വര്യറായിയെ ഇഷ്ടവാണോ?
ആ ഇഷ്ട അതെല്ലാർക്കുഷ്ടം തന്നെ അവര അന്നു ഇന്നും ഒരുപോലെന്നെ ഇരിക്കല്ലേ ആ ആ ക്ഷെ ന്നെ വേറെ എത്ര സു ത്തുന്ദരികൾ വന്നു പോയി എന്നാലും അവരുടെ ത്രയും ഒര് ഒരാമ്പിയറുള്ള ആരും വന്ന്ട്ട്ല്ല ആ ആ അത് ആ മ് അത്രേയ് ഒരു പവർഫുൾ ആയിട്ട്ള്ള ര് ലേഡി പിന്നെ വന്നി ട്ടേയില്ല അതിന് മുമ്പും വന്നിട്ടുണ്ട് അതിന് പിന്നിം വന്നിട്ട്ണ്ട് ഷെ ത്രയ് പവർഫുൾ ആയിട്ടുള്ള അത്ര ന്തോ ക്കണത്
സിനിമയൊന്നും അധികം കണ്ടിട്ടില്ല
ആ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ലോ മലയാളത്തില് നിമ ണ്ടില്ലായിരുന്ന രജനീകാന്തിന്റെ ട്ടീ നല്ലത് ന്റെ പേര് ഏ ഇന്ദ്രൻ എന്തിരൻ ആ
സിനിമ ണ്ടിട്ടില്ല പാ അറിയാം
ആ അറിയ പ്പോ ഒത്തിരി വർഷായി പത്ത് വർഷത്തി അറിയ ആഹാ ഷാത് വയിൻ ആഹാ ആ അതെ നോക്കിയതാ കാൺമെന്നുള്ള സിനിമയാത്.
ആ
സിനിമയാരുന്നു.
ആഹാ അയിശെരി മ്
ത്തല്ല അതി കൂടുതലായി പതിനഞ്ച് വർഷത്തോളായെന്ന് തോന്നുന്നു.
തമിഴിൽ ലെനിക്കധികം വിജയിന്റെ ഗില്ലി സിനിമ അങ്ങനെ കൊറേ ഇതുണ്ട്. അതെത്രാശ് ആ ത്രാവശ്യം ഞാൻ ഇന്നലെര്ന്ന് യൂട്യൂബ് പ്രാന്താന്നോയിക്കും.
ആണെല്ലേ മ് അയിന് ഹീറോയിൻ തൃഷെയല്ലാരുന്നോ?
മ് തൃഷ തൃഷ.
ആഹാ ആ ആഷ് ആ തൃഷനെനിഷ്ടമാ. പിന്നെ ഇപ്പഴ്‌ത്തെ അല്ലാതെ മലയാളത്തില് ദൃശ്യം സിനിമ ഒന്നിൻ രണ്ടും അത്ര ഒന്നും രണ്ടും സൂപ്പർല്ലേ ഒന്ന് ഭയങ്കര സൂപ് പ്പറെയിരുന്നു രണ്ടും നല്ലെയ്രുന്നു പക്ഷേ മൂന്ന് അത്രേയങ്ങോട്ട് ആ അത്ര സുഗായില്ല തെ ഒന്നും രണ്ടും കണ്ടത് കൊൺ അത്രയും സൂപ്പറായൊണ്ട് നമ്മൾ അത് അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു പോവുല്ലേ. ആ ഓ ഇന്നി നാലുവഞ്ചുവൊക്കെ ആയ ബോറ, ഇതോടുകൂടി നിർത്തിയ ആ ഒരു സ്നേഹം എന്നും കാണും. രൺ മൂന്ന് മൂന്ന് അവസാനം ഈ ഹ ഇന്റർവെൽ വരെ അങ്ങ് ലാഗൊണ്ട്. ഇന്റർവെല്ല് കഴിഞ്ഞിട്ടാണ് പിന്നൊരു ഒരു ആ ഒരു ഉണർവാ ഇപ്പം വരുന്നത് പിന്നെ എല്ലാരും ഈ ജോ ജോ കുട്ടിയും ഭാര്യയും കാണാന മക്കളെയും കാണാനായി പോന്നത്
ഇപ്പൊ വേറൊരു പ്രായായിട്ട് അവര് ഇതഭിനയിപ്പിക്കാൻ പറ്റാതായി മോഹൻലാലൊക്കെ ഇങ്ങനെ നിക്കണോണ്ടല്ലേ അല്ലെങ്കില് ശെരിക്കും ഒരു അറുപത് ദിവസത്തിന പോയെ
അറുപത്തിയാറ് വയസ് ത്രേയി അന്നായിരുന്നു ഇരു ത്തൊന്ന് വയസ്സ് ഇരുപത്തിയൊന്നാന്തിയായിരുന്നു ബർ ത്ത്ഡേ അന്നായിരുന്നു സിനിമ റിലീസ് ആ
ധാരണ ഒരു അറുപത് വയസ്സുള്ള ആളെ നോക്കി നോക്കി
ആ അതെന്നെ അത് അതാ അതിനും ഭേദം മമ്മൂട്ട്യോ ആ പത്ത് വയസിന് മ മമ്മൂട്ടീന്ന് പറഞ്ഞാ പിന്നെ അത്രയും എക്സസൈസ ആാണ് അതുപോലെ പിന്നെ കോൺഷ്യസ് ആണ് അയാൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഹും അ അങ്ങനെ നിക്കുന്നോണ്ടാണ് അയാളങ്ങനേ നിക്ക്ണെ പറയാനൊരു ഇന്റർവ്യൂ പർഞ്ഞു ചോറൊന്നും കഴിക്കാറേ ഇല്ലന്ന് അല്ലേ കഴിച്ചാ ഒരു സ്പൂൺ എങ്ങാണം കഴിക്കുംന്ന്
ആ മോഹൻലാലെല്ലാം കഴിക്കും ഫുഡ് ഭയങ്കര
ഫുഡ് നല്ലോ ലെ കഴിക്കും ഒന്നൂടെ
ഫുഡ് ഫുഡ് ഇട് ഡയറ്റൊന്നും ഇൻക് ശര്യാവൂല
ആണല്ലേ ആണ്ട് ഒന്നുണ്ടായിട്ട് വേറെ ആയില്ലല്ലേ നമ്മളൂഅതേ നല്ലോ ലെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്
ഉം പിന്നെ തടി കു
എന്താണ്
എന്താ പിന്നെ അങ്ങനെ പോവ്ന്ന് ഇപ്പൊ വൈന്നേരാവുമ്പം മഴ പെയ്യോന്ന് അറീല്ല
ഇല്ല ഇപ്പം മഴ മഴ മഴ തൊടങ്ങിയല്ലേ ഇനിപ്പോ മഴ തൊടങ്ങും മഴ വൈയിട്ടമ്പം ആ അല്ലേല് ഈ കാലവർഷംന്ന് പറഞ്ഞാ വൈകിട്ടാകുമ്പോഴാ മഴ തൊടങ്ങുന്നത് വൈയിട്ട് ട്ടമ്പം മഴ തോ രാത്രി മൊത്തം മഴയായിരിക്കും നമ്മുടെ ഇവിടെക്കെ അങ്ങ് മൂടി കെട്ടികെട പോണം മൂടി ആഹ് ആ ഒരുപാട് നാളോണ്ട് മഴ പെയ്ത അങ്ങനത്തുള്ളോര് ആഹ്‌ ക്ലൈമറ്റ് ഇത് ഇങ്ങനെ കെടക്കുവാണ്
ആ
ഇതൊന്നും ഇല്ല
ഉം നല്ല വെയിലാണ് ഇങ്ങോടെ പോകുമ്പോത്തെ തല വേദന എടുക്കും അത്രയും വെയില്
ആ
ഇവിട നല്ല അത് ഇങ്ങോട്ടേക്ക് സുത അടി കുന്നുണ്ടെന്ന് തോന്നുന്ന എങ്കില് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട് എങ്ങോട്ട തലവേദന
ഓ
വിയ മൈഗ്രൈന്റെ പ്രശ്നൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കേട നിക്ക്‌
ആ അതെ മ ഇതേന്റെ പ്രശ്നമ ഉള്ളവർക്ക് വെയിലു കൊണ്ട ഉടനെ
ആ അതാണ് കുറച്ച തെ പിന്നെ അതു അതുകൊണ്ട് ഞാനിപ്പോ കൊറച്ചു നേരം അങ്ങോട്ട് പോന്നില്ല
ആ പിന്നെ വേറെ എന്തോ ഒണ്ട് വിശേഷ് ങ്ങള്
വേറെ അങ്ങനെ പോന്ന്
ചായൊക്കെ കുടി ച്ചോ
ചായ ഇപ്പൊ ഓഫീസിലായതുകൊണ്ട് ഞാൻ ചായ കുടിയൊന്നുമില്ല നിക്ക് വീട്ട പോയിട്ടാ കുടിക
ഓ ഹാ അതാ നല്ല ശീലം ശരിയെടാ എന്നാ വെച്ചേക്കട്ടെ ശരി ശരി